അ അതെ
ആ അപ്പൊ കേ കേക്കണ്ട് എന്തൊക്കെയ വിശേഷം
അതാണ്ടാ ഊണക്കെ കഴിഞ്ഞ്
റെസ്റ്റിലാണോ ച്ചിലങ്ങനെ ഇരിക്കാവല്ലേ
എന്താ
ഉച്ച റസ്റ്റില് ഇങ്ങനെ ഇര്
ഓ റെസ്റ്റ് ഒന്നുമില്ല പനിയടാ ആശുപത്രിലൊക്കെ പോയിട്ട് വന്ന് ഇന്നൊരു വെയിലുണ്ട് നല്ല വെയില്.
വെയിലോ
ആഹ നല്ല വെയിലാ ഇവിടൊക്കെ
ഏ ഇവിടൊക്കെ നല്ല മഴേ
ആന്നോ ഇവിടെ നല്ല നല്ല വെയില അന്നേരം ഞാന് ആശുപത്രിന്ന്
ഇപ്പോ തോർന്നൊള്ളു കുട്ടിയാള് സ്കൂൾക്ക് പോന്ന ടൈമിലൊക്കെ നല്ല മഴനി ഇപ്പോ കൊർച്ച് ചേരത്ത ആയിട്ടുള്ള തോർന്നിട്ട്
മക്കളെ എത്രല്ലക്കെയോ പഠിക്കുന്ന
മക്കള് നാല് മക്കളുണ്ട് മു മൂത്ത ആളെ കല്യാണം കഴിഞ്ഞ്ണ് പിന്നെ പ്ലസ് ടുവിൽ ഉണ്ട് ഒരു കു കുട്ടി പത്താം ക്ലാസ്സില്ണ്ട് യു കെ ജിയില്ണ്ട് ചെറിയരു കുട്ടിണ്ട്
ആ
ഇങ്ങൾക്ക് എത്ര മക്കളാ
എനിക്ക് രണ്ടു മക്കള്
ആ
മോള് മൂത്തത് പത്ത് ഇൽ പഠിക്കുന്നു ആ മോന് ഇളേതാറില്
ആ പത്താം ക്ലാസ്സില് ട്യൂഷനൊക്കെ വിട്ടോ
ആ ട്യൂഷൻ സെന്റർ അല്ല അപ്പൊ പിന്നെ ഏഴു മണി ആവുമ്പോ പോകും
ആ ശരി പഠിക്കാനൊക്കെ എങ്ങനെ ആഹ പഠിക്കാനൊക്കെ
പഠിക്കാ പഠിക്കാനൊക്കെ കൊഴപ്പമില്ല പഠ ഇതൊക്കെ നടക്കുന്നുണ്ട്
അ ശരി ആഹ പഠിക്ക മലയാള മീഡിയ അതോ ഇംഗ്ലീഷ് മീഡിയ
ഇംഗ്ലീ്
ആഹ അപ്പൊ ഞ അവിടെന്നെ എറെ മോള് മാന്യാളം വേടിയാണ് താനക്ക ണ അധികം ഉണ്ടാവുക കൊറ ഇാണ് അങ്ങനെ വന്നാല
ആ ഇന്ന് പിന്നെ മോന് വായനദിന ആയ അതുകൊണ്ട് കുറെ എഴുതാനൊക്കെ വരയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു
ആ ആ
വായനാവിന ന്റെ എല്ലാം വരയ്ക്കാനും ഒക്കെയാണ് ഉഹ അങ്ങനെല്ലാം മരച്ചുകൊണ്ടൊക്കെയ
പിന്നെ ത തുടങ്ങിയ കൊറയോ
പനി ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞു
ആ ഹോസ്പിറ്റലില് പോയി മരുന്ന് മരുന്ന് നിങ്ങെ എങ്ങനെ എങ്ങനെ പോയലും പ്രൈവറ്റ് ഹോസ്പിറ്റൽക്കോ അതോ ഗവൺമെന്റ് ഹോസ്പിറ്റലക്കോ
ഇ നമ്മുടെ ഹെൽത്തില്ല ഗവൺമെന്റ് ആശുപത്രി ഇപ്പൊ നല്ല മരുന്നുകളല്ലയോ ആ ആ അടുത്ത പതിമൂന്ന് രൂപ കൊടുക്കണം ബസിന് പോകുമ്പോഴേ
ആഹ ആഹ മൂന്ന് ദിവസത്തിന് മൂന്ന് ദിവസത്തിനുള്ളെല്ലോ മ അ തരി അപ്പൊ പനിയൊ
ആഹ തരും തരും ഇ ആന്റിബയോട്ടിക് ഇന്നലെ ഞാൻ പോയ അപ്പ പിന്നെ കുറവില്ല ചുമക്കുമ്പോ ഒക്കെ നെഞ്ചിനകത്ത് വേദന്ന്
ആ ആ മൂന്ന് ദിവസ മൂന്ന് ദിവസം പനിക്ക് മരുന്ന്ന്ന പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ബാക്കി
ആഹ് അന്നേരം പറഞ്ഞ് എന്നാ ആന്റിബയോട്ടിക്ക് സ്റ്റാർട്ട് തേ.
ആഹ് ആഹ്.
അത് കഴിച്ച് കൊറവില്ലെങ്കിൽ. എക്സ്റേ എടുത്തോണ്ടി എല്ലാം പറ
അത് ശെരി കഫം ഉണ്ടാവും ല്ലേ ഇപ്പൊ കഫൊക്കെണ്ടായാല് പേടിയ ന്യൂമോണിയക്കെ ക്ക അങ്ങനെയൊക്കെ എല്ലാ പലെ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പള് എന്റെ ഇളച്ചന്റെ ഇളച്ചന്റെ കുട്ടി ഇന്ക് ഇപ്പം കഫക്കെട്ടും മൊത്ത പനിയും ന്യൂമോണിയ അയ്ക്ക്ണ്ന്ന് പറഞ് ഇന്നലെ ആ പനി തുടങ്ങീട്ട് ഒരാഴ്ച്ചയായി ചായി
ആ ആ
അപ്പൊ ഇന്നലെ കൊണ്ടേയ് നോക്കിയപ്പോ ഇപ്പ പറഞ്ഞത് ന്യൂമോണിയ ആയ്ണ്ന്ന് പറഞ്ഞു
അതാ ഈ പനി വരുമ്പോഴേ നമ്മള് വെച്ചോണ്ടിരിക്കും ക്കരുത് അന്നേരം നമ്മൾ ആശുപത്രി പോ
മ് ചെറിയ മ് ചെറിയ കുട്ടികള് ആവുമ്പോള് ഓല്ക്ക് കഫം ഇങ്ങട്ട് തുപ്പി പോ കളയാനും വൈ യ്കൂല്ലല്ലോ അപ്പൊ അതൊക്കെങ്ങനെ ടെ നെഞ കെട്ടിയിട്ട് ന്യൂമോണിയ വേഗം ആവാണ്
മ് മ്
വേറെ എന്തൊക്കെ യാന്നിട്ട് ഉച്ചക്കാലത്തേ എന്താ ഫുഡൊക്കെ എന്താ ക്കാൻ വേറെ ആരോ വീട്ടില് വീട്ടിലാരെലും ഉണ്ടോ
എല്ലാം വെച്ചു- എല്ലാത്തിനും ചോറെല്ലാം ആക്കി മോന് ഹേ ഒമ്പതരക്ക്- ക്ക് പോയാൽ മതിയായിരുന്നു
ആഹ് ആഹ്
മോനുള്ളത് ചോറെല്ലാം തട്ടത്തിലാ ക്കി വെള്ളമല്ല അവന്റെ വായിക്ക് വെച്ച് കൊടുത്ത് അവനും കുളിച്ചു കഴിഞ്ഞാ ഞാൻ ഇവിടുന്ന് പോയത് ആ പിന്നെ ഹസ്ബൻഡ്‌ ചോറ് കൊണ്ടു പോകും മോൾക്ക് ഏഴു ഏഴ് മണിയാകുമ്പോ പോണം അവൾക്ക് ഏഴു മണിയാകുമ്പോഴത്തേക്കും ചോറെല്ലാം റെഡി ആവണം
ആ ട്യൂഷൻ ഉണ്ടാവോണ്ട് നേരത്തെ പോണ്ടി വരും ല്ലേ
നേരത്താ പോണം അപ്പ പിന്നെ രാവിലെ പിന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് തുണിനന താമസമായിരുന്നു അവിടെ തിരക്ക് ഇഷ്ടംപോലെ പനിക്കാര്.
ആ അപ്പം നല്ല തിരക്കാവും ഹോസ്പിറ്റലിലൊക്കെ പനി. വയറിളക്കം ഇപ്പ എല്ല എല്ലാ അതുണ്ടല്ലോ. ഛർദിയും വയറിളക്കം പനിയൊക്കെ തന്നെയാണ്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ.
ഉം ഉം.
എന്നിട്ട് ഹസ്ബൻഡിന് എന്താ ജോലി.
കാർപെന്റ്റാ ഇവിടെ ഇല്ലായിരുന്നു കക്ഷി ഇവിടെ ഗൾഫ് ല്ലായിരുന്നു. വന്നിട്ട് ഒന്നര മാസ് കഴിഞ്ഞ്.
ആഹ് ആഹ്.
ആഹ്.
ആ അപ്പൊ ലീവിന് വന്നതാണോ ലീവിന് വന്നതാണോ?
ആ അവിടെ റിസൈൻ ചെയ്തിട്ട് വന്നതാ.
അത് ശരി അത് ശരി പ്പൊ കടൊക്കെ പോയോ. പ്രശ്നങ്ങളൊക്കെ ആണല് അല്ലല്ലേ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്.
അതുകൊണ്ട് കേറി പോവാനും ആ സമയത്തൊക്കത്തും ഇല്ലായിരുന്നു.
ആഹ് ആഹ് ആ മക്ക് മക്കള് മുത്ത ആള് പത്താം ക്ലാസ്സ്‌ സ്സില് അത് ആ ആ ആറിലാ ഉം ഉം. വേറെ എന്തൊക്കെയുണ്ട് ഉച്ചക്ക് എന്തായുണ്ട് ഫുഡ് ഒക്കെ. ഉണ്ടാക്കിയേ.
ആ ഉച്ചക്ക് രാവിലെ രാവിലത്തേക്ക് ഇടിയപ്പോം മുട്ടക്കറി ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്കലത്തേക്ക് പയറ് മെഴുക്ക് പുരട്ടി. ആ . തിയലും വെച്ച്. പിന്നെ തിയല്.
എങ്ങനെ.
ആയ മെഴുക്ക് വെരട്ടി
പയർ എങ്ങനെ ആ ഹ് എങ്ങനെ ഉണ്ടാക്കല്
അത് നമ്മള് പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അടച്ച് വെച്ചേ വെന്ത് കഴിയുമ്പം ഇച്ചിരി മൊളക് പൊടി ഇടും.
ആഹ് ആഹ്.
ആഹ് ങ്ങനെ അതട്ത്ത് പിന്നെ അവിയലും വെച്ച്. ഏഹ് ഇച്ചിരി തീയലും വെച്ച് അമ്മൻ
അല്ല അതീക്ക് തേങ്ങ ഒന്നും ഇടണ്ട പയറ്
ഇല്ല തേങ്ങ തേങ്ങാ കൊത്തൊക്കെ ഇടു ഇന്ന് അമ്മക്ക് സമയം ഇല്ലാത്തോണ്ട് എളുപ്പപ്പണിയായിര്ന്ന്.
ആഹ് ആഹ് ഞ ഞങ്ങൾക്ക്‌ വടെ ഞങ്ങൾക്ക്‌ വടെ ഞാന് അടുക്കള തോട്ടണ്ടാക്കി പയർ റും വെണ്ടിയും കൈപക്കൊക്കെ ഉണ്ടായിനി. പക്ഷേ നമ്മക്ക് അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാന്നറിയില്ല നമുക്ക് എന്താ സാധാ ഉപ്പേരിയൊക്കെ മാത്രുള്ളൊ അറിയ പയറുകൊണ്ട്.
ആഹ് അല്ല ആഹ് വെണ്ട ക്ക്യാം പിന്നെ വെണ്ടയ്ക്കായും തക്കാളിയും സവാളയും കൂടെ വഴറ്റിക്കൊണ്ട് തക്കാളീം ഉം കൂടെ വയറ്റീട്ട് അമ്മള് മൊളക് പൊടീം മല്ലിപ്പൊടി പിന്നെ ഉലുവാപൊടി
ഏനാ?
വെണ്ടയ്ക്കായും സവാളയും തക്കാളീ ഇല്ലേ?
ആഹ് ആഹ്.
തക്കാളിയും കൂടി ഇട്ട് നമ്മള് വയ വയറ്റി കടുക് വറുത്ത് വഴറ്റിക്കൊണ്ട് ആഹ് പിന്നെ അത് അടച്ച് വെച്ച് അങ്ങനെ വേ വോല്ലോ അഹ്? ഒരു ഒരു സവാള പാട്വാല്ല. അന്നേരം മൊളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ഉലുവാപ്പൊടിയും കൂടെ ചൂടാക്കി അതിന ത്ത് ഞാൻ ഇട്ട് ഇട്ട് നല്ലതായിട്ട് അത് മൂത്ത് വരുമ്പോ ഇച്ചിരി തെളച്ച വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇടാവെങ്കി നല്ല നല്ലതായിട്ടിരിക്കും. തീയ്യല് പോലിരിക്കും.
പിന്നെ
ആഹ്
പുളിയിട്ട് വെക്കും അങ്ങനെ ഉള്ളി പിന്നെ ആ തക്കാളി വാട്ടിയിട്ട് കട ഇട്ടിട്ട് നമ്മളെ വാളൻപുളി പിഴിഞ്ഞിട്ട് പൊടിയള ഇട്ട് മസാല ഇട്ടിട്ട് അങ്ങനെ ആക്കി വെക്കും വെണ്ട പയറു കൊണ്ട് പിന്നെ വേറെ ഐറ്റംസ് ഒന്നും അറിയില്ല വെണ്ട അങ്ങനട്ട് അതേമാതിരി കയ്പ്പക്ക നമ്മള് മീൻ മൊളവിടുന്ന മാതിരി അങ്ങനെ ഉണ്ടാക്കാറുണ്ട്
സ്ഥലമുണ്ടോ കൃഷി ചെയ്യാനൊക്കെ
എങ്ങനെ ആ സ്ഥലം ഒണ്ട്
ആഹ ആഹ
സ്ഥലുണ്ട് കൃഷി ചെയ്യാ ഇപ്പ മുറ്റത്തിന്റെ സൈഡ് ഭാഗം കെട്ടിട്ട് ഇപ്പ മണ്ണിട്ട് ഇട്ടേ നല്ല പുതിയ മണ്ണായിട്ട് അതില് അടുക്കള തോട്ടം കൊറച്ച് ഉണ്ടാക്കീന് അപ്പ അതില് ഞമ്മള വീട്ടക്കാവവശ്യ ചില പച്ചകറി കുറച്ചുണ്ടാക്കി ഇനിയപ്പം അതുണ്ടായിന്
ആഹ ആഹ
നമ്മള് പുറത്തുന്ന് വാണ്ടല്ലോ നമ്മള് വീട്ടില ഉണ്ടാക്കുമ്പോൾ പിന്നെ അത്ണ്ടാവുല്ലോ
ആഹ അത് മതിയല്ലോ
വേറെന്താട്ട് മക്കളൊക്കെ എന്താ എന്നിട്ട് ജോലിയൊക്കെ എടുത്ത് തരുവോ
എന്തോ ആ എന്തോ കേക്കാനൊക്കുന്നില്ല
തരുവോ
ആഹ് ആഹ് ആ ചെയ്യും ചെയ്യും ഇപ്പൊ സമയംല്ലല്ലോ വീട്ടിൽ ആഹ
ല്ലേ
ആ മോള് വരുമ്പോ ആറ് മണിയാകും മോൻ വരുമ്പോ നാലും നാലേ കാലാകും
അപ്പൊ വൈകുന്നേരം ണ്ടോ ട്യൂഷന് ആഹ രാവിലിം വൈ വൈകുന്നേരംണ്ട്ല്ലേ
ആഹ ആഹ
ക്കെ രാവിലെ മാത്രമേള്ളൂ വൈകിട്ടില്ല സ്കൂള് ഇപ്പം ഇന് ക്ലാസ് സ്കൂളിൽ രാവിലെ മോർണിംഗ് ക്ലാസ്സോക്കെ ണ്ടായിട്ടേ ഇപ്പ ട്യൂഷൻ ആകെ ഒരു മണിക്കൂറ ആകെ. കിട്ട്ണളു
ഓ ഇവിടൊന്നങ്കി മോക്ക് ഒ ഉറങ്ങാൻ സമയം ഇല്ലെന്നാ പറയുന്നെ എന്ത് റ്റോപ്ഷ ല്ലേ ട്യൂഷനിലെ പഠിക്കണം
ആഹ
ആ പിന്നെ സ്കൂളില് പഠിക്കണം പിന്നെ ഹോം വർക്കുകളൊക്കെ ചെയ്യണം ടൂഷ നിത് എന്നാ ഒരു ദിവസം നാല് മണിക്കൂർ പഠിക്കണെന്ന് അവര് പറയ്ണ്
ആഹ ആഹ
ളെ ഈ ഡയറി വർക്ക് സ്റ്റഡി ഡയറി പറഞ്ഞൊരു ബുക്ക് വേണന്ന് പറഞ്ഞായിരുന്നു. ആ അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിനകത്ത് നമ്മള് എത്ര മണിക്കൂർ പഠിച്ചെന്നുള്ളതൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം
അ അത് ശരി
സ്വാദും ബേജ ല്ലാ ഉം പിന്നെ ഇളയാള് വഴ കൊണ്ടൊ
എളെ ആള് ഭയങ്കര വികൃതി വയക്ക് മോൾക്കൊരു മോനുണ്ട് പിന്നെ ഓ നെയ്റ്റ്നല്ല കച്ചറയിട്ട് അങ്ങനെ അങ്ങനെ പോണ് സമയം ആണ്ട് പോകും മോള് സ്കൂൾ പോകോളം കച്ചറ തന്നെ പിന്നെ ഇനിയിപ്പോ വരാനായി മൂന്നര ആകുമ്പോ ക്കിനെത്തും എന്നാ ശരിട്ടാ
ആഹ് ശെരി